കേക്കണില്ലേ? ആ കേക്കണില്ലേ ആ ആ ഇവിടെ എന്നിട്ട് സ്കൂള് തുറന്ന് അന്ന് തുടങ്ങിയതാണ് ബർത്ത് ഡേ കഴിച്ചല്. ഉം. എന്നിട്ട് പല്ല് മൊത്തം പോയിണ്. മറ്റവർക്കൊന്നും അത്ര പ്രശ്നമില്ലിന്നോ?
ആ ആ പിന്നെ ഇവിടെ എന്താന്നറിയോ? അന്ന് മുഠായി കൊടുക്കാൻ പറ്റൂല. എന്താ ഞമ്മള് മിഠായിക്ക് മുഠായി വാങ്ങാവ ഉപയോഗിക്കണ പൈസ സ്കൂളക്ക് കൊടുക്കുക. അതിന്ന് എന്നിട്ട് ആ പൈസ വെച്ചിട്ട് സ്കൂളില് ഇതുണ്ടാക്കും. അച്ചാറ് അച്ചാറ് പുളി ഇ ഞ്ചി എന്താ? സലാഡ് നമ്മുടെ തൈര് ഉണ്ടല്ലോ? തൈര് സലാഡ് ആക്കിട്ട് അങ്ങനൊക്കെ ഉണ്ടാക്കിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കാം. ഏ
ഏ അത് ശരി ഞാന പല്ലിനെ കണ്ട് ചൂലും കൊണ്ട് വന്നത് ഇനി അപ്പോക്ക് പോയി. ഹ ഹ
ഏ അപ്പൊ ഏറെ ദേഷ്യം വരും.
ആ
ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യൂട്ടോ. നമ്മളീ ഡോറൊക്കെ തറന്നിട ട്ട് അ
ഞാന് ജനൽ ജനല തുറന്നീനേ അപ - പൊറത്തക്കൂടെ വന്നിട്ട് തല്ല് ഒരു തല്ലല് എടുക്കാ വിചാരിച്ചതിനി- മ്
ആ
എയിലെ പോയതാവോ? ഏ അപ്പൊ അതായ കുട്ടികൾക്ക് ചോറ്ക്ക് കൂട്ടാനും നല്ലതാ.
ആ കൂട്ടനുആയി അതെന്നെ ഒരുപോലെല്ല ആർക്കും ഉ
ആ ആ ഇവിടെ അങ്ങനല്ല ഇവിടെ ബർത്ത്ഡേ വന്നാല് കെ- മിഠായി ചോക്ലേറ്റ്-
യായി തോന്നി ഈ സ്കൂളിൽ-
ആഹ് ഇബാടൻഡ്
ആഹ് ണ്ടോ?
കുറേ ദിവസായി. വാല് പോയി വാല് പോയി മ് ന്റെ ചൂല് കേടുന്നു
അതാണ് നമ്മടെ മറ്റേ റെഡിമേഡ് ചൂല് കൊണ്ടൊന്നും-
മ്മ് എന്താന്നില്ലേ ഇത് - മസ- കാലക്കെട്ടക്ക നമ്മ കല്ലിമ്മൽ അതിന്റെ മുടിമങ്ങനെ അപ്പിട്ടച്ച- കടലകളും പരിപ്പുകളൊക്കെ ഇട്ടക്കണ കുപ്പില്ലേ- പിന്നാള് ആഹ് അതിമ്മ എങ്ങനെ അപ്പിട്ട ച്ചക്കണ്- ഞാൻപ്പ വന്നപ്പളേ.
അതണ അതാണ് ദേശ്യ അതാണ് അതിറ്റങ്ങളെ കൊണ്ടുള്ള ശല്യം. പ്പല്ലിങ്കിൽ ഞമ്മക്ക് കൊയപ്പൊന്നുല്ല എന്താപ്പോ ഓലടീക്കൂടേ നടന്നോട്ടെ എന്താപ്പോ കൊയപ്പോന്നൂല്ല്ല ഇതിങ്ങനെ കാട്ടണ്ടായിട്ടാണ്.
മ് അപ്പൊ ഇവിടെന്നിട്ട് ഈ ഭർത്തിട കഴിച്ചലോട് കൂടി എന്താണ് പല്ല് കേടന്നു. ഞാൻ പറഞ്ഞത് ഫുള്ള് പന്നക്ക വത്സയിരുന്നു
മ് മക്കക്ക് പല്ല് വേദന - നമുക്കെന്നെ സഹിക്കാൻ കഴിൂല
അതാണ്.
പല്ലുവേദന ഒരു വല്ലാത്ത വേദനയാണ്ല്ലേ ങ്ങൾ.
പല്ല വേദന എനിക്ക് എന്റെ പല്ലയിനെ കമ്പിട്ടിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ പക്ഷെ ആ കമ്പിടാനും വേണ്ടി- അന്നന്നെ പല്ലിന്റെ കേടുകളൊക്കെ മാറ്റണംന്ന് അന്നിങ്ങനെ- ചെറുതായിട്ടൊക്കെ കേട് വരുന്നതൊക്കെ റെഡി ആയി.
പത്തടച്ച് ആ അങ്ങനെ ചെയ്യൂല്ലേ മ്.
കമ്പിടണതിൻ്റെ മുന്നേ അങ്ങനെ ചെയ്തി അതുകൊണ്ട് ഇപ്പം മാഷാഅള്ള ഒരു കുഴപ്പമില്ല. പക്ഷെ മക്കൾ തൊക്കെ പോക്കാ.
ഉം നിന്റെ മക്കളതൊരു കൊയപ്പല്ല. ഒക്കെ ആവണള്ളായിരിക്കും ഇനി- ക്കെ കേടു വന്നത് ന്റെ മോന് ഉണ്ടായിട്ടാണ് മോന് ചെറുതാാവുമ്പോളാ-
ഇപ്പ തരെ ഒരു കുഴപ്പമില്ല കേട്ടെ ർക്കും ഓർക്ക് ശ്രദ്ധല്ലേ. പേപ്സിം ജോ പ്ലൈറ്റ ഒക്കെ തിന്നും പിന്നെ വായ കഴി- കുല്ല അങ്ങനെ - അപ്പൊ ഞമ്മള് രണ്ട് നേരം ബ്രഷ് ചെയ്താലും എന്ത- എന്നാലും നല്ല വായ കയി-
പിന്നെ പേസ്റ്റ് സെൻസഡായിൻ നല്ലൊരു ഓപ്ഷൻ.
രില്ല പേസ്റ്റ് എന്തായ്ത മതിന്നോ- അത് നല്ലത് ഫസ്റ്റ് ഉപയോഗിച്ചാലും. ഞമ്മള അതുണ്ടല്ലോ കുട്ടികളൊന്നും അത് ശെര്ക്ക് വായന്ന് ചെയ്യും. ഈ കളയീല ഓരത് സ്മെല്ലിണ്ടാവാന പറഞ്ഞ്, ൻ്റെ മക്കളൊക്കെ അങ്ങന്യ കാട്ടാ. ആ അപ്പൊ ഞാൻ പറയുഎടാ നല്ലോണം കുലുക്കുഴുഞ്ഞിട്ട് അത് കളയണം. ആ കളയാ ആ എന്നാലും അല്ലാഞ്ഞ പല്ലിന് കേടാണ് എന്നൊക്കേ. കൂല അതുകൊണ്ട് ഓന്റെ പല്ല് തീരുമാനമായിണ് ഓൻ പറഞ്ഞ കേക്കൂല നിങ്ങള് ഈ പരസ്യത്തിലൊക്കെ കണ്ടില്ലേ സ്മെല്ല്
ആ അതുപോലെ ചെയ്യാണ് ആ.
ആ ഞാൻ പറയ അത് ക്ക നമ്മുടെ പല്ലിനല്ല അല്ലല് അതൊന്നൊക്കെ കെമിക്കലല്ലേ പിന്നെപ്പ ഞമ്മൾ അത് ഇങ്ങനെ വായില് വെച്ച് വായില് വെച്ച് കൊണ്ടന്നാലെടങ്ങേറാ
പിന്നെയും കുറച്ചുള്ളത്രേ ഉപയോഗിക്കാൻ പറ്റുക. ഏത് പേസ്റ്റ് ആണെങ്കിലും വളരെ കുറച്ച് ഞാൻ അങ്ങനെ ഉപയോഗിക്കണ ഒരാളാണ് കേട്ടോ എനിിക്കതിന്റെ ചൊവ വായിലിങ്ങനെ ഉണ്ടാവുന്നത് ഭയ ങ്കര ഒരു ഗതികേടാ അപ്പൊ ഞാൻ വളരെ കൊറച്ചുള്ളു ഉപയോഗിക്കല്. അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല എഫക്റ്റീവ് ആയി തോന്നി ഇത് സെൻസോഡൈൻ. നല്ല മാറ്റഅണ്ട്. ഹലോ ഹലോ ഹലോ